നിങ്ങള് സുഖല്ലേ
ഏഹ്
എന്തൊക്കെണ് കേക്കുന്ന്ണ്ടാ
കേക്കണ്ട് ഇപ്പൊ കേക്കണ്ട് നേരത്തെ കേട്ടില്ല
ആഹ് റേഞ്ചിന്റെ പ്രെശ്നൊണ്ട് സുഖാണ്
ഉം ഭക്ഷണം കഴിച്ചില്ലേ
ആ കഴിച്ച് പക്ഷണം കഴിച്ചിട്ട് കൊറച്ച് നേര ഇങ്ങനെ ഇരിക്ക ഇനി കടന്നു അതെ
എഹ് കുട്ടികളൊക്കെ എന്ത് ചെയ്യണു
ഒരാളോട് ഫോണുമ്മേ കളിക്കണ്
ആ വല്യ കുട്യോള
ആ വല്യട്ടിളാ ഒരാള് പന്ത്രണ്ട് പത്തൊമ്പത് പിന്നെ മോന് ഇരുപത്തി മൂന്ന് ആ കൂട്ടുകാരപ്പം പുറത്തുപോയി
ഏ
ഉം അവിടെ ഒര് എത്ര മക്കള റാസൽ കൈമ
ഏ ആ അതെ അതെ ആ എനിക്ക് രണ്ടാള്
ആ
മോളെ കല്യാണഴിച്ച് അവളവിടെ മോനുണ് എവനത ഇപ്പൊ കളിക്കാൻ പുറത്തുപോയ് പതിമൂന്ന്
ആമോളെ കല്യാണം കഴിച്ചാ
ഉം പേരകുട്ടിണ്ട്
കഴിഞ്ഞങ്ങണ് ഡിസംബർ കല്യാണം
ഏ മോളതോ ഉം ഉം ഡിസംബറാ ക സമയണ്ടില്ലേ
എന്നിട്ടപ്പ ഏഴു മാസം ഏഴുമാസായി
അത് ശരി ശരി അവനെവിടെ
മരിമകൾ ഇവിടുഉണ്ട് ഇന്നലെ വന്നിരുന്നു നാട്ടിത്തന്നെ അക്കൗണ്ടിങ്ങ
ആ ശരി ശരി ആ പിന്നെ എന്തൊക്കെ വർത്താനം ഇക്കാ പോയി ഇന്ന് ഇതുവരെ ഇവിടെണ്ടാരുന്ന് ഇപ്പൊ ഇന്നാ പോയത് നാലിവസായിട്ട് ഇവിടെ ഇണ്ടായിനു
ആ എവിടെ പുറത്താ
പുറത്ത് പറഞ്ഞാ എബഡേ എന്താ എറണാകുളം പാത്ത് ഉം
ശരിയാ
അങ്ങനെയൊന്നുല്ല അപ്പഴച്ച ഇപ്പോ മുഹറത്തിന്റെ ലീവ് ഒക്കെ ആയ്ട്ട് നാലീസം ഇവിട
ഉണ്ടായിരുന്നു ആ
ആ ഇപ്പന്നാ പോയത് അവിടെ കുട്ടികള് നിന്ന് പഠിക്കണതാണ്
ആ അപ്പൊ ഹോസ്റ്റൽ ആ ആ ആ അപ്പന്ത്‌ ഹോ സ്റ്റല്ലോ
ആ ഹോസ്റ്റല്ലാണ് ഹോസ്റ്റലും കോളേജു ഒക്കെയ്ക്കണ്ട്
ട്ട് അപ്പോ ഓൽക്ക് പൂട്ടുമ്പളാ വരാം
ആ പ്ലസ് ടു മുതല് ഡിഗ്രി വരെള്ളേ
ആ കുട്ട്യേക്ക്, ആ ശരി ഉം
ആ അപ്പൊ അത് പഠിക്കണ ത്ണ്ട് അപ്പൊ നിക്ക്ണ കുട്ട്യേളും വെര്ണ കുട്ട്യളും അപ്പന്നീ, ഒക്ക വൈകുന്നേ ത്ത് രാവിലൊക്കായ്ട്ടെത്തു, അപ്പോ ഉം അല്ലാത്തുമ്പൊക്കെ പോക്ക്, പിന്നെ രാവിലെ, സുബൈക്ക് ക്ക്ടെ മുന്നെ പോക്ക ഉം അപ്പ രാവിലവട്ക്കെത്തും
ഉം ഉ ഉമ്മീപ്പയൊക്കെ വീട്ടില്ണ്ടാ ഉം ഉമ്മീപ്പയൊക്കെ വീട്ടില്ണ്ടാ അതോ ഒറ്റക്കെന്നെ?
ഇല്ല്യ ഒറ്റക്കാണ് അവര്ക്ക് ഉമ്മീല്ല, ഉപ്പീല്ല
ആ ശരി ആ
വരുമ്പഴേ ല്ലാ
ഉം വീട്ട്ക്ക് പോല്ണ്ടാ
പോക്കണ്ട് ഇപ്പക്കൊർച്ചായി പോയിട്ട്
ആ അതെ ഉം അപ്പ മ്മോ എത്രയ്ലാ പഠിക്ക്ണത്
ഏഴ്
ഏഴോ? ആ എന്റെ ചെറിയ മോളാറില്
ആ
വേറെന്താ വിശേഷങ്ങളൊക്കെ, എന്താ? സുഖാണ് മഴേ, മഴണ്ടാവടെ?
ഇണ്ടേയ് ഇന്ന് കൊർച്ചൊക്കെ മഴാണ് ഇന്നലീം മിഞ്ഞാന്നൊക്കെ കമ്മിയേന്നു
ആഹ് ഇന്നലൊ ഇന്നലെ മഴ പെയ്തിട്ടില്ല മിഞ്ഞാന്ന് വൈകുന്നേരൊരു മഴ പിന്നെപ്പന്ന്ങ്ങനെ മഴ ചാറിങ്ങോണ്ട്ങ്ങനെ നിക്കേര്ന്ന് ഇപ്പം വെയിലറിക്ക്ണ്ട്
ഏ ഇവടെക്കപ്പളൂ മുടിക്കെട്ടിങ്ങോണ്ടെന്നെ വെളിച്ചൊക്കണ്ട് ന്നാലു ഉം
പിന്നെന്താ അങ്ങനെ പോണൂ
ആ ഇമ്മീ ഇപ്പീ ആങ്ങളമാരൊക്കല്ല്യേ ഇടക്കിടക്ക് റെയ്ഞ്ച് റെയ്ഞ്ച് പോണ്ടോന്ന്ണ്ട് ഹലോ
ആ റെ റെയ്ഞ്ച്ന്റെ പ്രശ്നണ്ട് ലേ
ന്റെ പ്രശ്നണ്ട്
ആ ഹലോ
റെയ്ഞ്ചിന്റെ പ്രശ്നം വല്ലാതണ്ട് ആണ്ട് ഇപ്പ കേൾക്കാണ്ട് ഇയ് എട്ക്കാണ്ട് ഒച്ചപ്പാട്ണ്ടാക്കല്ലേ ആ
ആ ആ ആ
പോ നല്ലോണം റേഞ്ച് ഫുള്ള് റേഞ്ച് കിട്ടണെന്നുണ്ടെങ്കി പൊർ ത്ത്ക്കെർങ്ങണം ഇത്വരെ പൊർത്തിരിക്കേന്ന് ഹ് ഹ് ആഹ് മഴ തൊടങ്ങിയെ മുതൽക്കെന്നെ തൊടങ്ങീക്ക്ണ് റേഞ്ച് ക്ട്ടായി ഒക്കെക്കൂടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട മൻസ
ആഹ്
തോന്ന്ണ്ണ്ടെയ്
ഹ് ഇടക്കിടക്ക് ഇങ്ങനെ കേക്കണള്ളോ മുറിഞ്ഞ മുറിഞ്ഞിട്ട് ഹലോ ഒന്ന് പുറത്തക്കങ്ങട്ടെ നാല ഇപ്പത് റെഡി ആക ആ ആ്